ബന്തരയാണ്
ആ ആ ഫണ്ടൊക്കെ കഴിച്ചിട്ട് കിടക്ക കങ്ങനായിട്ടൊക്കെ പോണ്
ഉം ഉം കുട്ടി എന്തരെയാണ്
കുട്ടിളെ ഇവിടെ കെടൊന്നും മാറിയാന്നെ എനിക്കാണെങ്കി ഒരു പി എസ് സി പരീക്ഷ ഉണ്ടായിരുന്നേ ആപ്പ നാളാ പക്ഷെ രാവിലെ ഏഴ് മണിക്കാണ് പരി പരിക്ഷ പക്ഷെ ഞാൻ ഹാൽ ടിക്കറ്റ് എടുക്കാൻ മറന്ന പോച്ച
വീട്ടി ഇരിക്കണ
അല്ല ഞാൻ ഡൗൺലോഡ് ചെയ്ത് അല്ലാതെ എടുക്കാ മറന്നോയി
നാളെ എടുക്കത്തില്ലേ ഇ ഇന്ന് നീ എടുക്കത്തില്ലേ ഇനി
അല്ലേലു രാ രാവിലെ ഏഴ് മണിക്ക് എക്സാമ്
ഉം ഉം
രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും. അപ്പൊയെന്റെ അടുത്തൊള്ള കടകള് തുറക്കവോല്ലയോയെന്നുള്ളത് അറിയാവയ്യ
അവടെ ചെന്നിട്ട് എടുത്താല്
അവിടെ ചെല്ലുമ്പ എനിക്ക് തോന്ന്ണ് ഇങ്ങനെയായോണ്ട് അവടുത്തെ സെന്റുകളില് അടുത്തൊള്ളെല്ലാം തുറക്കുന്നാണ് തോന്നണത്
എവിടെ എക്സാം എവിടെ? ച്ചെ
സാമങ്ങടുടെ മണക്കാട് ഉം
ഓ ഓ ഏതിന്റത്? നീ പഠിച്ചിട്ടന്നെ പോണെ?
പഠിച്ച് അങ്ങനെ പഠിച്ചൊന്നുല്ല ഫിഷറീസിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ.
ങ് ങ് ഇത്തിരിയെങ്കിലുവൊക്കെ അറിഞ്ഞിറ്റുപ്പോയിട്ടേ കാര്യ ള്ളെന്നാണ് തോന്നണതേ പി എസ് സി പരീക്ഷ കാരണം എല്ലാണോം അത്രക്ക് പഠിച്ചിറ്റാണ് വരണത്.
സ്ഥിരം അതിന് വേണ്ടി പ്രിപ്പയറ് ചെയ്തൊണ്ടിരിക്കുന്ന എന്ത് മാത്രം ആൾക്ക
പിന്നെ അതിന്റെടേല് പിന്നെ നമ്മള് പഴ ഒട്ടും പ്രിപ്പേർഡല്ലാതെപ്പോയി. രു കാര്യല്ല
ഉം അങ്ങനെയൊ പറയണൊക്കെ ശരിതന്നെച്ചാ പിന്നെ നമ്മളൊരിത് കൊണ്ട് നമ്മള് കൊടുത്തല്ലോന്ന് വിചാരിച്ച് പോണതാണ്.
അല്ല പിന്നെ എഴുതുമ്പ നിന ക്കതെങ്ങനെയാണെന്നൊള്ള ഒരഡിയ കിട്ടുവല്ലോ. ഉം ഉം ഏ യെന്ന നല്ലത് ന്നെ നോക്ക് പറ്റുങ്കിൽ അവടെപ്പോയി ഡൗൺലോഡ് ചെയ്തിറ്റ് പോയെഴുത്.
സാധാരണ എക്സാമിന്റെടുത്തൊള്ളയെല്ലാ കടകളെല്ലാട രാവിലെ തെടക്കും അങ്ങനെയാണ്. പിന്നെയിനിയിപ്പ നോക്കട്ട് ഞാനെടുക്ക. ആഹ് അങ്ങനെയെക്കെ പോയെന്ന് പറഞ്ഞെക്കെയിരിക്കണടേ നീ പിന്നെ അതിനൊന്നും കൊടുത്തിട്ടില്ലല്ലേ?
ത്തിടൊണ്ട് പക്ഷേ പോന്നില്ലിതുവരെ. മറ്റത് എന്തരായി മറ്റേ ഹോസ്പിറ്റലിന്റെ?
നീ ഇപ്പൊ വല്ലതും ഇപ്പൊന്നും നോക്കണെന്നുല്ല വര കൊറെ
ഇപ്പം എനിക്ക്
എനിക്ക് വേക്കൻസിൽ ഇതുണ്ടല്ലോ അത് മെയ് തില് വന്നോണ്ടിരി ക്ക്യന്നെ പക്ഷേ ഒ ന്നും അടുത്ത് വരുന്നില്ല, ദൂരെത്തന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കൊടുക്കാനായിട്ട്.
ഓരെണ്ണം പോലും അടുത്ത് വരണി ല്ല ഞാൻ വിചാരിച്ചേ ഈ കൊച്ചു സ്കൂളി പോയിട്ടേ ഇല്ല മറ്റേല് അവളൊക്കെ എറങ്ങി നടന്ന പോലെ ഒന്ന് നടന്നോക്കാന്നും പറഞ്ഞാണ് ഞാൻ ഇരിക്കണത്.
നിന്റെ സിസ്റ്ററാ ആ എന്നാലും അവർക്കൊക്കെ കിട്ടിയത് വല്ലാത്തൊരു അൽഫുതം തന്നെ നമ്മക്ക് വിഷമം വരും ആലോചിക്കുമ്പോ അല്ലേ ഇത്രയും പൈസയും മുടക്കി പഠിച്ചിട്ടേ ആ ആ പൈസെങ്കിലും തിരിച്ചു കിട്ടണ വരെ എവിടെയങ്കിലും കി ട്ടിയെങ്കിൽ അത്രയെങ്കിലും
ഉം ഉം ഞാൻ അങ്ങനെ വിചാരി അങ്ങനെ ഒന്ന് പോയി നോക്കാന്ന്
ഉം ഉം
അത് അങ്ങനെ നടക്കുമെങ്കി നീയൊന്ന് പോയി നോക്ക്
ഓ അത് തന്നേ നീയും പോയി നോക്ക് കൊച്ചേ പിന്നെ ഇപ്പോഴത്തെ ഈ സാ എന്തരാണ് നമ്മളവിടെ ഇപ്പോ മറ്റേ വാർഡ് മെമ്പറൊരു കാക്ക ഉണ്ട് അപ്പോ ആ കാക്കാരെ പറഞ്ഞ പേടിയാവോ എന്തോ
ആ എവിടെ ഇവ്
അല്ല ന നമ്മളവിടത്തെ ആഹ് അങ്ങത്ത അപ്പ അയാളടുത്ത് പറഞ്ഞ നോക്കിയ ആഹ് ആവൊന്ന് തോന്നുന്നില്ല ചോദിച്ചു നോക്കാന്നും പറഞ്ഞ് ഞായിരിക്കണം
ഉം ഉം ഉം ഹോസ്പിറ്റലിന്റെ ന്നെ
ഓഹ് ഹോസ്പിറ്റലിന്റെന്നെ വല്ല അടുത്തവിടെ രണ്ട് ലാബൊണ്ട് അപ്പ ആഹ് ലാബ് പ്പില്ലെങ്കില് ഒന്ന്
എവിടാ ലാബ്
അമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ ആ ജംങ്ഷനില്
ഓ ഓ ഓ ആഹ് അവിടെ ക്കെ കിട്ട് ട്ടിയ നല്ലതായിരിക്കും കേട്ടാ
വരാനും എളുപ്പോവുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങക്ക് പാരി അവർക്ക് പരിചയൊണ്ട് വല്ല റെക്കമെൻഡേഷനും കൊടുത്ത് അമ്മളെ കേറ്റാൻ പറ്റൂന്നുള്ളത ആദ്യം ചോയ്ച്ചോക്കാം
പരിചയ ഒള്ളത് വാർഡ് മെമ്പറ്
ഓഹ് നമ്മളെ വീട്ടിന്റെ അടുത്തൊള്ളത് തന്നെ
ഓഹ് ഓഹ് ഓഹ് പ്പ ചോയിച്ചോക്ക്
മാമാരെയൊക്കെ കൂട്ടാരനാണ് നിനക്ക് പറഞ്ഞ അറിയും പേരെനിക്ക് ഓർമ്മയില്ല ഉം
അപ്പ ചെയ്ത്ഓക്കല്ലാതെ നടക്ക്ണ കാര്യൊന്നല്ല
ഉം അത് തന്നെ ഇഞ്ക്കെന്ത ചെയ്യും
അതാണ് പിന്നെ വേറെ വല്ലോ ഞാൻ നിന്റെ അന്നേ പറഞ്ഞ് ന്നില്ലേ നീ സയൻസ് പഠിച്ചോണ്ട് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാം നല്ല ഏതെങ്കിലും
അഹ് ഒന്നും കൊഴപ്പൊന്നുല്ല ഇനിയിപ്പ ചെലപ്പം വേറെ പഠിച്ചിട്ട് എതെന്തിലും കിട്ട്
ഉം അത് സത്യം തന്നെ എന്തരു പഠിച്ചിട്ടും കാര്യ ഇല്ല ഭാഗ്യംന്ന് പ റേണൊരുസാധനവാണ് ഇതിന്റെ അടിസ്ഥാനം ഉം അതാണ് മറ്റേ നി പഠിച്ച മറ്റേ ആ കൊച്ചിനക്കി ട്ടി ആ മറ്റേല്ല കീഴായി കൊളത്തൊക്കെ ഉള്ള അവർക്ക
ല്ല അവളൊക്ക ബി എഡും ക്ക പഠിച്ച്
ഉം ഉം മറ്റേ അവൾക്കാ മറ്റേല്ല വെഞ്ഞാറോ ട്ടി കെട്ടിച്ച അവക്ക് ജോലിയുണ്ടാ നിന്റെ ചങ്കിന്
ഇല്ല ഇല്ല അവക്കൊന്നും ജോലിയൊന്നുല്ല മറ്റേ അവള് ഏ അണ്ബി എഡ് ഒക്കെ പഠി ച്ച് ആ ഏതൊക്കെ അവിടെ എം ജി എം തെയ്സ് സ്കൂളിലൊക്കെ പോവു ആയിരുന്നു
ഇപ്പൊ പോണില്ലല്ലേ
പോണില്ലെന്നാണ്
ഉം ഉം ഓ ഇപ്പോഎല്ല കുട്ടിയൊക്കെ ഉണ്ടെങ്കി പിന്നെ പോവാൻ പറ്റൂല
ഓ അതുകൊണ്ടാണ് പോവാത്ത എന്നാണ് തോന്നു തത് കട്ടൊ ഉം പിന്നെന്താര്
പിന്നെ വേറെന്തേലും ഉറങ്ങാറക്കെ ആയാ
ആ ഒറങ്ങാറൊക്കെ ആയി വരണ്
ഓ ഞാനാണെങ്കിണ്ട് ഈ കുട്ടി ടെ ബുക്കൊക്കെ ഇരുന്ന് പൊതിയിട്ടോണ്ടിരിക്കുന്നു ഓറ- ഒറങ്ങാനുപറ്റൂല മനുഷ്യന് അതൊക്കെ കൊറെ ആളായി കിട്ടീട്പൊതിയൊക്കെ മുമ്പേ ഇട്ടു വെച്ച് അപ്പൊ സ്റ്റാപ്ലെയർ അടിച്ചില്ലോയിരുന്നു അങ്ങനെ അതിരുന്ന് അടിക്കണം നാളാണ്ട്കൊണ്ട് കൊടുക്കണം ഇവരെ ബുക്കൊക്കെ സ്കൂളില്
ടെക്സ്റ്റ ഒക്കെ എങ്ങനെ ഉണ്ട്
ഹിന്ദിയൊക്കെ ഉണ്ട് ഉം അതാണ് സീൻ ഞാൻതന്നെഞട്ടി
ഹിന്ദിയൊ കോണ്ടാ ഹിന്ദിയൊക്കെ അറിഞ്ഞുടങ്കി പിന്നെ എന്താ ചെയ്യും എ നമ്മക്ക അക്കെ വായിക്കാനും അർത്ഥോന്നും നല്ല പോലെയന്ന് അറിഞ്ഞ ഇടല്ല
ആ അക്ഷരങ്ങളേ ഉള്ളു
ആ പിന്നെ നിയിരുത്തിയൊക്കെ പഠിപ്പിച്ചോ ഒത്തിരിയാകെ അടങ്ങി ഇരിക്കുവ ഇല്ല എന്നൊക്കെ ഉള്ളത് ഇനി അറിയാം പോയി വരുമ്പോഴേ അറിയത്തുള്ളൂ
ഉം പിന്നെ ഒരു കാര്യംഉണ്ട്ഈ കുട്ടി മറ്റേല്ല ഇവിടത്തെ സ്കൂളിൽ പോയോണ്ട് എ ബി സി ഡിയെഒക്കെ മൊ ഇപ്പോ ഏഴുതാൻഅറിയാം അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രഷർ എനിക്ക് കൊടുക്കേണ്ടി വര എ ബി സി ഡി ഫുള് എഴുതും ഒന്നെ രണ്ട് അമ്പത് വരെ എഴുതും
ആഹ്
ഉം അതുകൊണ്ട് തന്നെ അതിന് അതിന് വേണ്ടിയേ അതിന് വേണ്ടി എനിക്ക് വല്യ പണിയെടുക്കേണ്ടി എനിക്ക് പിന്നെ ഹിന്ദി ആണ് പുതിയതായിട്ടുള്ളത് അതിന് കൊറച്ച് പണിയെടുക്കേണ്ടി വരും
ആഹ് ആഹ്
ഏഹ് ബാക്കിയൊക്കെ ഈ കുട്ടിക്ക് അറിയാം എഴുതാനൊക്കെ ഇവര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രക്ഷ വെട്ട്.
ഉം
പക്ഷേ ഈ മറ്റേ ചേട്ട തീരെ കൊച്ചിനെ അവരെത്തി പപെടും എല്ലാം ഒന്നേന്ന് പഠിപ്പിക്കേണ്ടി വരും.
ഉം അവര് പിന്നെ പറഞ്ഞാ എന്ത്‌ ചെയ്യാനാ?
ങ്ങേ മറ്റേ നിന്റെ ആ ചേട്ടന്റെ കൊച്ച് എത്രയിലായി മൂത്തത്?
അത് ഇനി രണ്ടില്. ഇപ്പ രണ്ടില്.
എത്ര വയസ്സായി?
എളയതിന് രണ്ട് കഴിഞ്ഞു. നാത്തൂന്റെ കൊച്ച് രണ്ടായി ല്ല അവന് ഒന്നര കഴി
ഓ ഓ മൂത്തത് മ
ആഹ് മൂത്തത് ആ കുട്ടിയുടെ കൂടാണ് പക്ഷേ അവന് അത്ര അക്ഷരങ്ങളൊന്നും അറിഞ്ഞൂടാ ത്തോണ്ട് പിന്നെ ഗൾഫിലൊക്കെ പോയപ്പോ ഒരു ക്ലാസ് മിസ്സ് ആയി അവ
ആ തന്നെയല്ലേ ഓ അത് കൊഴപ്പ ഇല്ലേ നമ്മളെ നമ്മള് പുള്ളര് പഠിക്കണം എന്നാണ് നോക്കാഒള്ള അല്ലാതെ പണ്ടത്തെ കണക്കില് വയസ്സ് നോക്കിയ ആവത്തില്ല പിള്ളേരെ കൊണ്ട്
ആഹ് പറ്റുമെങ്കില് ആ അതത്രേ ഒള്ള്
ഉം ഉം ഇവിടെ ഇങ്ങനെ ഈ കൊച്ചിനെ തന്നെ പറയും ഇങ്ങനെ ഒരു വർഷം പോയി അങ്ങനെയൊക്കെ കിടന്ന് പറ പറേണ് ആള്കളൊക്കെ അപ്പ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തര് ഒരു വർഷം പോയോ എന്തേ അയ്യേയെസ് സിനോ ഐ പി എസിനോ അല്ലല്ലോ പഠിക്കണം പിള്ളേരെ കൊണ്ട് പറ്റണം പറ്റണം അത് പഠിച്ചാ മതി അല്ലാതെ ഒരു വർഷം പോയെന്നും പറഞ്ഞ് ഈ കുട്ടീനെ രണ്ടു വർഷം ഇവിടത്തെയിതീയിരുത്തിയിരുന്നില്ലേ
ആ അത് തന്നെ ഞാനും പറയണത് എന്തരം ന പിന്നെ അങ്ങനെ ഇടയ്ക്കിടക്കൊക്കെ ഗൾഫിലൊക്കെ പോയത് കൊണ്ടേ അപ്പൊ അതിന്റെ ഒരു ലാഗ് വന്ന് പിന്നെ അത്ര ഇതായില്ല.
ഓ അത് കൊഴപ്പല്ല ബേസ് കിട്ടി വന്നാ തിയല്ലോ
ഓ അതൊണ്ട് ആഹ് അവൻ ഇപ്പൊ ഒന്നിലാണയത് നേരത്തെ യു കെ ജി ലായിരുന്നു മറ്റെ മോള് രണ്ടിലായിരുന്നു അപ്പ
കുറച്ച് പാടാണ് പഠിക്കാനൊക്കെ ഗേൾസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഇരിക്കും.
ആഹ് പെണ്ണിന്റെ വിഷയം കുറച്ചൂട ഉം കാരി ങ്ങൾ നിങ്ങള വിടെ ബീ തീർന്നോ പള്ളീന്ന് കിട്ടിയതൊക്കെ
ഇവിടെ ഇവിടെ കൊറ ഇനി ഒരു പൊതി തിയ്യങ്ങാണ്ടേ ഉള്ളൂ ആലങ്കോട്ട ആഹ് ബൈ എനിക്കിഷ്ടൊന്നുല്ല ഞാൻ അപ്പ തന്നെ മടു ബീഫോകെ
ഇപ്പൊ സ്ഥിര ത്തിന്നന്നാ മടക്കും അതല്ല തലേന്നൊക്കെ മീൻ മേടിച്ചു
ഓ ഇവിടെ മീനൊക്കെ തന്നെ വയ്ക്ണെ ഇവിടെ അങ്ങനെ ഇങ്ങനെ വെകെന്നൂല്ല. ആരും തിന്നൂല പിന്നെ എന്തിന് വെക്കണം ഉം അപ്പൊ ഇനി ഒരു ഇനി ഒരു കവറും കൂ ഏ
ഓ എങ്കിൽ പിന്നെന്നേലും വിളിക്കാമേ
ഓ ഓ